ഹലോ കേൾക്കുന്നില്ലേ ആഹ് അതെ അതെ അതെ
പിന്നെ നമ്മക്ക് ഒരു പെര ഉണ്ടാക്കണ്ടയൊ ഞമ്മക്ക് ഇവിടെ ചെറിയ പേരയാണ്‌ അത്ര വല്യ പെരയൊന്നുമല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പരസ്യം കണ്ട് ഞാൻ വിളിച്ചതാണ് നിങ്ങളെ നമ്പറ് ഒരു പരസ്യത്തീന്ന് കിട്ടിയതാണ്
നിങ്ങൾ എങ്ങനത്തെ പെരയാ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ചെറിയ വീടെന്ന് പറയുമ്പോ ഇപ്പൊ രണ്ട് റൂമ് എങ്ങനെ എന്തൊക്കെ ഇതാ ഉദ്ദേശിക്കണെ എന്തൊക്കെ റൂമുകളാ എന്തൊക്കെ മുറികളാ ഉദ്ദേശിക്കണേ
ഞമ്മക്ക് രണ്ട് മുറി ഒരു അടുക്കള മൂന്ന് മുറി വേണം മൂന്ന് ചെറിയ മുറിയാണേൽ കൊയപ്പൊന്നില്ല ചെറിയൊരു മൂന്ന് മുറിയും പിന്നെ ഒരു അടുക്കള അങ്ങനെ അത് മതി ഒരു അടുക്കളയും അത് മതി
ആഹ് മൂന്ന് കിടപ്പ് മുറിയും ഒരു അടുക്കളയും ഉദ്ദേശിച്ചേ
ആഹ് ആഹ് അത് മാത്രം മതി
ഏ നിങ്ങക്ക് നമ്മള് ഭക്ഷണം ഇരിക്കാനും കഴിക്കുന്ന മുറി അങ്ങനത്തെ മുറികളൊന്നും ആവശ്യവില്ല
ഭക്ഷണം കഴിക്കാന് ഇല്ലില്ല അതൊന്നും വേണ്ട നമുക്ക് ഇപ്പൊ ചെറിയൊരു തൽക്കാലം ചെറിയൊരു വീടാ വേണ്ടത് ഞാൻ പിന്നെ വേറെ വീടുണ്ടാക്കണ്ട് ഇപ്പൊ തൽക്കാലം താമസിക്കാൻ ഒരു വീടിങ്ങനെ ഉണ്ടാക്കാണ് ഞാനിപ്പൊ നിലവിൽ ഞാനെ നിലവിൽ ഇവിടെ ഇവിടല്ല നാട്ടിൽ ഇണ്ടാവലില്ല അത് ഞാൻ വിദേശത്താ ഉണ്ടാവല് ആഹ്
അപ്പോ ഇങ്ങക്ക് ഇങ്ങനത്തെ ഇതാവുമ്പോ നിങ്ങൾ ഏത് സ്ഥലത്താണ് സ്ഥലം ഇങ്ങടെ കയ്യിലുണ്ടോ അതോ ഞങ്ങള് സ്ഥലം പറഞ്ഞു തരണോ
ഏഹ് ഇല്ലില്ല സ്ഥലം ഞമ്മളിടത്തുണ്ട് സ്ഥലം ഞങ്ങക്ക് ഞങ്ങ അങ്ങനെ കുടുംബ സ്വത്തായി കിട്ടിയതുണ്ട് അയിന് നല്ല പ്ലെയ്സാ വിശാലായ സ്ഥലം തന്നയാ നമ്മക്ക് ഈ പെര ഞാൻ പറഞ്ഞ ഈ പെരയൊക്കെ കേറ്റാൻ നല്ല വിശാലായ സ്ഥലം തന്നെയാണ് ഒരു മൂ പത്ത് അയ്മ്പ അല്ല അയ്യായിരം വിസ്തീർണം വരുന്നയാണ് അയിന് പെരക്ക്‌ നമുക്ക് ഒരു ആയിരവോ ആയിരത്തി അഞ്ഞൂറോ മതിയാവും നല്ല വിസ്തീർണ്ണത്തിലാണ്
ആഹ് വേറെ നിങ്ങൾ സൈഡിൽ കൂടെ അതിന്റെ അടുത്തൂടെ പൂന്തോട്ടവോ വല്ലോ ഉദ്ദേശിക്കുന്നുണ്ടോ
അങ്ങനത്തേത് അല്ലേ നമക്ക് ഞാൻ ഇപ്പോ നമ്മ നാട്ടിലധികം ഉണ്ടാവലില്ല അധികം വിദേശത്താ ഉണ്ടാവല് അപ്പൊ അങ്ങോട്ട് വരുമ്പോ തൽക്കാലം താമസിക്കാനുള്ള നിലക്കാണ് പിന്നെപ്പ ഞമ്മൾ അവിടെ പൂന്തോട്ടുണ്ടാക്കിയാലും നോക്കാനും നമുക്ക് പറ്റുലല്ലോ നമ്മളുണ്ടാവില്ലല്ലോ പിന്നൊക്കെ നശിച്ചു പോവുന്നല്ലതെ വേറോന്നുണ്ടവില്ല
അപ്പോ മൂന്ന് ബെ കിടപ്പൂരയുമ്പോ നിങ്ങൾ അത്രക്കും ആൾക്കാര് താമസിക്കാണ്ടാവോ
ഇല്ലേ നമ്മൾ മൂന്നാൾക്കാരുള്ളൂ
ആഹ് മൂന്നാൾ
ആഹ് ആഹ് അപ്പൊ അയിനുള്ളത് ചെറിയൊരു മൂന്ന് ആൾക്കാര്ക്കും ഇങ്ങനെ ജെസ് തൽക്കാലം ഒന്ന് താമസിക്കാൻല വീട് മതി.
ഉം അപ്പൊ നിങ്ങക്ക് ഉം ഉം. ബാത്റൂമിൽ പോവാന് നിങ്ങള് മുറി വേണ്ട.
ല്ലാ ഞമ്മക്ക് ശുജിമുറി ഒന്നും മാണെന്നില്ല. ഹ്മ് കാർണം ശുജിമുറി പൊർത്ത്ന്നാക്കാം നമ്മക്ക് പെര്നോട് ആക്കാൻ ഇണ്ടാക്കണ്ട. പൊർത്ത് വാണെങ്കി വേറണ്ടാക്കാം ഞാനഹ് അയ്ന് പ്രത്യേകം പറയണ്ട ആവ്ശ്യല്ലല്ലോ ഊഹ് പെട്ടന്നുണ്ടായിക്കൂടെ.
ആഹ് അത് അപ്പോഹ്നൊക്കെ അതിൽ കൂട് തന്നെ ഇണ്ടാക്കാ.
ആഹ് പിന്നെ. ഇങ്ങളെങ്ങനെത് ഇണ്ടാക്ക്‌ങ്ങ്തിന്റെ ഉപയോഗിക്ക്‌ണ കാര്യങ്ങളൊക്കെ ഒര്. വിശദീകരണം തരോ ങ്ങള് എന്തൊക്കെതിന് ഉപയോഗിക്കല് അങ്ങൻത്തെ കാര്യങ്ങളൊക്കൊന്ന് പറഞ്ഞരോ?
അതിന് ഇപ്പം അമ്മക്ക് ആവ്ശ്യല്ലപ്പൊ നിങ്ങള് ചെങ്കല്ലോണ്ട്ല്ല വീടാണോ ഉദ്ദേശിക്കുന്ന അതോ? ഹ്മ് വേറെ മ മറ്റ അമ്മള് കോൺക്രീറ്റ് കൊഹ് ണ്ട്ണ്ടാക്കുന്ന കട്ടകൾ കൊണ്ടുണ്ടാക്കുന്ന. വീടാണ്ദ്ശ്.
ആഹ് അമ്മ. ക്ക് അതൊക്കെ നല്ല ചൂടേക്കാരം മുക്ക് ചെങ്കല്ലന്നമതി. മറ്റേ നല്ല ചൂടേക്കാരം താമസിക്കാൻ ബുദ്ധിമുട്ടേക്കാരം. തൽക്കാലാണെങ്കി ഞങ്ങ്ക്കൗടെ പാർക്കണല്ലോ പാർക്കാൻ പറ്റ്ന്ന രൂപത്തിലാണം.
ചെങ്കല്ലാവുമ്പോ അതിന് നമുക്ക് വില കൂടും മറ്റേതിനാട്ടിലും.
അഎത്രെ വരാ നല്ലം കൂടോ?
ആഹ് മറ്റീങ്കാട്ടും കൊറച്ച് നല്ലും കൂടൊന്നുല്ല കുറച്ചധികം കൂടും.
ആഹ് അപ്പൊ അമ്മക്ക് അതന്നെ മതി ഇൻക് പൈസൊന്നും വല്യ കൊയ്പ്പൊന്നുല്ല. പൈസത്ര കൂടിയാലും കൊയപ്പൊന്നുല്ല പിന്നെ എന്തെയ്യും അവ്ടെ താമസിക്കാൻ. അത്യാവ്ശ്യം സൗകര്യം ഇണ്ടാവണം സുഖം ഇണ്ടാവണം അത്രള്ളൂ.
പിന്നെ നിങ്ങക്ക് തേപ്പ്ന് ഉപയോഗിക്കേണ്ടത് മ്മളെ. ഹ്മ് സാ സാധാ അമ്മളെ തോടുന്നും പോയേന്നും ഇട്ക്ണ മണലാണോ അതോ. പാറപ്പൊടി മണലാണോ ഉദ്ദേശിക്ക്‌ണേ?
ആഹ് അമ്മക്ക് അങ്ങനെപ്പൊ തോട്ന്ന്പ്പ ഞാ ഇട്ക്കൽലല്ലോ തോട്ന്ന്പ്പയ് കി. ട്ട് പഹ് എടുത്താലോരോ പ്രശ്നങ്ങളാണ് അങ്ങനങ്ങക്ക് നിയമവിരുദ്ധേ. ക്കങ്ങനെ വാണംന്ന്ല്ല മക്ക് പാറപ്പൊടിയാലും മതിയരൊ പാറപ്പൊടി ഒർപ്പുണ്ടാവല്ലോ ഇപ്പ ഞാ അധികു പാറപ്പൊടി ഉപോഗിക്ക്‌ണതെ. ഇപ്പ ആരു അങ്ങനെ മണൽ ഉപയോയ്ച്ച് മണൽന്നേണ് ഒറപ്പ് എന്നാലും. ഇപ്പഅയിന് മണൽ കിട്ടാല്ലാത്തോണ്ട് നമക്ക് പറപ്പൊടിയാലും മതി.
ഉം അപ്പൊ ഞങ്ങള് മ മണലും സിമെന്റും. ഈഹ് തറക്കില്ല കല്ലൊക്കെട്ക്കല്. ഒരു സെൽത്ത്ന്നാണ് അവ്ട്ന്ന് ഇട്ത്താപ്പോരെ നിങ്ങളി. പിന്നെ വേറെതെങ്കിലും സ്ഥലം വെച്ചാ ഇങ്ങക്ക് ഇങ്ങക്ക് പറഞ്ഞ പ ഇതുണ്ടോ വെല കൊറവില് ഇങ്ങക്ക് കിട്ടാൻ സാധിക്കും.
അഹ് സ് ആൾക്കാരെല്ലെ ങ്ങള് കയറ്റി കൊട്ക്ക്ണ ആൾക്കാര്ല്ലെ അപ്പങ്ങ ഞങ്ങളെ. ക്കാലും കൂടുതലറിയാ പ്പങ്ങള്ട്ത്താലും മതി. നമ്മള് ഓക്കിട്ത്താലും കും അയിലെന്തേലൊക്കെ അപാകതകൾ ഇണ്ടാവാൻ സാധ്യത അപ്പൊ ഇങ്ങള്. നോക്കിട്ത്താ മതി നല്ല വെല കൊർഞ്ഞ് കിട്ട്ണഹ്. നമക്ക് അത്ര വല്യ മുന്തിയൊന്നും മാണണംന്നില്ല മുക്ക് തൽക്കാലം ഒര് മൂന്നോ നാലോ കൊല്ലത്തിന് മത്യാവും. അത്ര വല്യ ഉം ദീർഘകാലം ഉപയോഗത്തിനൊന്നുല്ല.
ആഹ് ഞങ്ങളിപ്പോ രണ്ട് രീതി ചെയ്തൊട്ക്കണ്ട് ഒന്ന് മ ഓല് ഇണ്ടാക്ക്ണ ആൾക്കാര്ക്കെ ബലെന്നെ ഓലെന്നെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊട്ന്ന് പക്ഷേ ഞങ്ങൾ ഇണ്ടാക്കി കൊട്ക്കു അങ്ങനെ അല്ലാതെ പിന്നെ മൊത്തം ഞങ്ങൾ ഏറ്റെട്ത്താണ്ട് ഞങ്ങള് മൊത്തം വീട്പണി കയ്ഞ്ഞാണ്ട് മൊത്തം റെഡിയാക്കിയാണ്ട് നിങ്ങക്ക് അതിന്റെ ച ആഹ് വീട് കൈമാറും അങ്ങനെയും കൊടുക്കണണ്ട് നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കണ് അറിയാൻ വേണ്ടി ചോദിച്ചയാണ്
നക്ക് നമക്ക് ഞങ്ങള് നമക്ക് ഓരോന്നോരോന്ന് നോക്കിയക്കുമ്പോഴും ചെയ്യ ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുക്ക് ഇങ്ങനെ ഒപ്പം ഇരുന്ന് ചെയ്യാക്കെ നേരാക്ക അതത് ഓരോ കാര്യം നമുക്കൊപ്പം നോക്കാൻ പോവാ എടുക്കാനൊക്കെ വാങ്ങാനൊക്കെ നമുക്കൊപ്പം പോവാ അതിന്റെ ഇതും കാര്യങ്ങളൊക്കെ നമക്ക് നമ്മുക്കൊന്നും അറിയണല്ലോ പിന്നെ നമുക്ക് വിദേശത്ത് വലിയ പേരുണ്ടാവുക കൊണ്ട് ഇപ്പോ അവിടെ അത്ര വലിയ പേരിന്റെ ആവശ്യമില്ല. അപ്പൊ അതോണ്ട് തൽക്കാലം ചെറിയ ഒരു പേര മതിന്ന് പറഞ്ഞത് എന്തായാലും മൂന്ന് ആഹ്
ആഹ് അപ്പൊ നിങ്ങൾ വിദേശത്താകുമ്പോ പിന്നെ എന്തിന് വേണ്ടിയ നാട്ടേക്ക് വരണേ
ഞമ്മള് നാട്ടില് കുറച്ച് കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓരൊക്കെ ഒന്ന് കാണാനേ ന എന്നിക്ക് എന്തായാലും ഒരു നാല് അഞ്ച് കൊല്ലത്തിന് മതി അത് കഴിഞ്ഞൽ പിന്നെ പൂർണ്ണമായി നമ്മൾ വിദേശത്ത് തന്നെയാകും എന്തമ്മള് അങ്ങോട്ട് വരല്ലണ്ടാവൂല ഇപ്പടത്തെവിടെന്നാള് പോന്നിട്ടുള്ളൂ ഉം
നിക്ക് വിദേശത്ത് എന്താ കച്ചവടം പോലത്തെ എന്തേലും
ആഹ് വിദേശത്ത് കച്ചവടാണ് കച്ചവടാണ് ഒരു കടയുണ്ട് ഞങ്ങക്ക് ഒരു നാലഞ്ച് കടയുണ്ട്
ഉം നിങ്ങള് ഏട്ടൻ സ്ന്മാർ അങ്ങനൊയിട്ടാ
ആഹ് അങ്ങനക്കാണ് ഒരു ഏട്ടനും ഒരു അനിയനുണ്ട്
ഉം നമ്മളെ കുടുംബക്കാരക്കൊടുണ്ട് പക്ഷെ നമ്മക്ക് ഒരാവിടെ സെറ്റ് ഒരാവിടെ സ്ഥിരായി താമസിക്കുന്നവരൊന്നല്ല ഓല് ഇങ്ങനെ രണ്ട് മൂന്ന് വർഷം വരുമ്പോ കൂടുമ്പോ നാട്ടിലേക്ക് വരും അവര് ഭാര്യയും കുട്ടികളും പ്പൊ വ എല്ലാരും ഇവിടെ തന്നെയാണ്.
ഏഹ് എവി ആഹ് ആഹ് വിദേശത്തേക്കാറല്ലേ
ആഹ് ഓര് വിദേശ് ജിദ്ദ ഭാഗത്താണ് തോ തോന്നുന്നു
ആഹ് ആഹ് ഏതായാലും നിങ്ങള് ഞാൻ പറഞ്ഞന്ന് നോക്കി നമുക്കൊന്ന് പേ ഒന്നായി കിട്ടണം നിങ്ങക്ക് പെട്ടെന്ന് ആക്കൻ കഴിയില്ല നമ്മള് ഒ ഒരു രണ്ടു മാസം മൂന്ന് മാസം ആയി കിട്ടണം
ആഹ് മൂന്ന് മാസൊക്കെ നമുക്ക് കുറച്ച് ബ പിന്നെ വീടൊന്നും പിന്നെ ബലം ഉണ്ടാവൂല്ല ഒരു ആഹ് ഒരു എട്ട് മാസം മുമ്പോ ഒരു ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം
ആഹ് ഒരുവർ ഓ ഒരുവർഷം പിടിക്കുവോ
ആഹ് കാരണം ഒന്ന് തറ ഇട്ടണ്ട് തറുഡിടുയാണെങ്കി നമുക്ക് കുറച്ച് മാസങ്ങൾ കൂടി ചോ രണ്ട് മൂന്ന് മാസം വെക്കണ്ടേ
ഓ അങ്ങനണ്ടല്ലേ ഞമ്മ ഒരു ആറു മാസം കഴിഞ്ഞിമ് വരൻ നിക്കുവരുന്നു അങ്ങട്ട്
ആഹ് നക്ക് പരമാവധി വേഗത്തില്ല ആഹ് പരമാവധി വേഗത്തിൽ നമുക്ക് നോക്കാല ആറ് ഏഴ് മാസം കൊണ്ട് നമ്മുക്ക് മൂന്ന് മുറില്ലേ അപ്പൊ കൊഴപ്പം ഒന്നുല്ല നാലുമുറികളല്ലെ മൊത്തത്തിൽ വരിക
ആഹ്
ആഹ് നമുക്ക് ശ്രമിക്കാം ഒരു ആറു മാസം ഏഴ് മാസത്തിനുള്ളിൽ വീട് ഫുൾ പണി പൂർത്തിയാക്കാന്
ആഹ് അല്ലെ ഞാൻ എന്തായാല് ഒരു മൂന്ന് മാസം കഴിഞ്ഞാണ്ട് വരും നമക്ക് പിന്നെ അങ്ങനെ നിക്ക അവസാനത്തെ വേഗങ്ങനെ ഒപ്പം അങ്ങനെ ചെയ്യാം ആഹ് നമ്മുക്ക് എടുക്കാനും വയ്ക്കാനൊക്ക ഒപ്പം ചെയ്യാം
അപ്പ നിങ്ങളും പുതിയോ മോ മോഡല് പുതിയ രീതി രീതികൾ എന്ത് ഉദ്ദേശിക്കുന്നുണ്ടോ പുതിയ വീട് ഉണ്ടാക്കുവാൻ പുതിയ രീതികൾ എന്തെങ്കിലും വീടിന്റെ ഭ ഭാഗത്ത് എവിടലൊക്കെ ആയിട്ട്
നിങ്ങള് അതിലെ ഇതില്പ് വരണ്ട ഒരു രൂപരേഖങ്ങള് അതിന്റെ കുറച്ച് ചിത്രങ്ങള് എന്റെയിലേക്ക് അയച്ചു തന്നാമതി അതിന നോക്കീട്ട് ഈ ഇതില് പിന്നെ രണ്ട് മൂന്ന് റൂമും. മൂന്ന് മുറിയും പിന്നെ ഒരു അടുക്കളക്കെ വരുന്ന ഒരു എന്തേനും മുമ്പ് ചെയ്തതിൽ പെരന്റര് രൂപരേഖ എന്റെക്കി അയച്ചെന്ന മതി ഞാനത് നോക്കിട്ട്ങ്ങക്ക് പറഞ്ഞരെ
ആഹ് ആഹ് ഓക്കെ ശെരി ആ അതില് നിങ്ങക്ക് വണ്ടികൾ നിർത്തിടാൻ പറ്റിയ സ്ഥലങ്ങള് എന്തേലും വാണോ
വണ്ടി നിർത്താൻ ആഹ് വണ്ടി നിർത്താന്ണ്ടായിക്കോട്ടെ വണ്ടി നിർത്താൻ ആവശ്യംണ്ടാവും കാരണപ്പോ വണ്ടി എടുത്തിട്ട് ഞങ്ങള അങ്ങണ്ട് വര ഞങ്ങള് വാടക്ക് വണ്ടി എട്ക്ക്ണ്ട് അപ്പൊ അഹ്
ഓന്ന് അപ്പൊ മൊത്തം ഓക്കേ അപ്പൊ അയിന്റെ മോഡല്കള്പ്പം കൊറച്ച് ഞമ്മള്ത് കയ്യില്ണ്ട് അത് ഞാൻ ഇങ്ങക്ക് അയച്ച് തരാ അത് നോക്കി ഇന്ക്ക് പറ്റിത് കണ്ടുപിടിച്ച് തന്നാ മതി
ആഹ് ആഹ് ഞാന്
അതിൽ അതില് വേണങ്കി മാറ്റം വെര്ത്തണെങ്കി ഇങ്ങക്കെ മാറ്റം വര്ത്തും ചെയ്യ
ആഹ് പിന്നെ ഞാൻ ഇന്ന്നെ പറയാ പരമാവതി പെട്ടെന്ന് ആക്കണേലേ അത്രയും പെട്ടെന്ന് ഞമ്മക്ക് കിട്ടണം
ആഹ് അമ്മക്ക് പരമാവധി വേഗത്തില് ചിയ്യാൻ നോക്ക ഒര് വീട്റയുമ്പോ അഹ്പ്പയിന് സാവകാശം പിടിക്കും
ആഹ് ആഹ് അങ്ങനാണ് പിന്നെന്നാലും ഞാനേയ് നാർത്തെ പറഞ്ഞില്ലേ ഇതിന്റെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളിലെ വിസതൈക്കാറുള്ള വിവരങ്ങളായി. അങ്ങളെന്ന് ഇതി കൊന്ന് അയച്ചെരൂണ്ടി
ആഹ് അതിന്റെ ഞാൻ മൊത്തം ഒരു ഡീറ്റേൽസ്ൽ ഡീറ്റെയിൽ ണ്ടാക്കിയാണ്ട് ഒരു മൊത്തം വിശ വിശദീകരണം ണ്ടാക്കിയാണ്ട് നിങ്ങൾക്ക് അയച്ചു തരാ നിങ്ങള് നോക്കിട്ട് പിന്നെ നീങ്ങക്ക് മാറ്റണെങ്കി ഇങ്ങക്ക് മാറ്റും ചെയ്യാം
ആഹ് ആഹ് ഞക്ക് മാറ്റൊന്നു മാണ്ട ഞങ്ങള് പരമാതി പരമാവതി വെല കൊറച്ച് കാണ്ട് നല്ല ഒറപ്പും കാര്യങ്ങളൊക്കെല്ലെ ണ്ട്ന്നു ഇങ്ങളെന്നെ സെലക്ട് ചെയ്താ മതി ഇങ്ങളന്നെ താക്കിയാ മതി എറിഞ്ഞ്ട്ടാ മതി
ആഹ് പരമാവധി അമ്മക്ക് ഒക്കെ നോക്കി കണ്ടുട്ക്ക
ഉം ന്നാ ഇന്ക്ക്പ്പ ടി വിശതി ആ പ്പ വിശദീകരണങ്ങൾ വിശദീകരണങ്ങള് ഇന്ന് തന്നെങ്ങക്ക് അയച് തരാ നിങ്ങള് നോക്കിയാണ്ട് പറഞ്ഞ മതി
ആഹ് ആഹ് ആഹ് എന്നാ ശെരി
നാഴ് ഓക്കെ എന്ന ഓക്കെ ശെരി ശെരി